ഹലോ
ഹലോ ആ പറ കേക്കാവോ ആ വേറെ സ്ഥലം ഒപ്പിക്കടി വേറെ സ്ഥലം ഒപ്പിക്ക
അത് ഞാന എന്തോറയന ചെറക്കിനോട്
നീ വറവ യാര
ഗോവയൊക്കെ പോയിട്ടരായിരുന്നില്ലേ
അതാ അവളൊക്കെ പപാടി ചലവാകും മണാലിൊക്കെ പോയ സ്ല ആവില്ലേ
അതിനൊക്കെ പത്ത് പതിനായിരം രൂപ വേണോ
ആണ്
കോവ ഒര അയ്യായിരം ഒക്കെ മതിയായി എനിക്ക അറിയത്തില്ലടി
ആഹ കൊള്ളലാം ഉ പിന്നെ
ആ പട്ട പിന്നെ പട്ടിയ
നിങ്ങള് വേ മൂന്നാറ പോകണ്ട അവിടെ പോയല്ലയോ
ഉം
നീ പറ വേറെ സ്ഥലം പറ വല്യ വല്യ സ്ഥലങ്ങള
മാരു വ ഉം ഉം നിങ്ങളും വടി
ആഹ പറഞ്ഞു നോക്കാം
ഞാന ഒന്ന്ു പറഞ്ഞോക്കട്ടെ
ആഹ
അങ്ങനൊന്നെങ്കി വിഷ്ണു വണ്ടി എടുക്കത്തില്ലേ
ആ അങ്ങനെ അങ്കി എടുക്കുമായിരിക്കും
അപ്പ എട അപ്പൊ നമുക്ക് ദൂരെ പോയാലോ
അതാ
ഐ മീൻ ഗോവ
ആഹ പിന്നെ ഇപ്പൊ
നീ ഒന്ന് ആലോചിച്ചു നോക്ക് അയിനെന്താ
അത്ോ
ആം
എത്ര മണിക്ക്
ഞാാനിപ്പോൊ ഗൂഗിള് നോക്കട്ടെ കട്ടേല്ലേ
ആഹ
ചാജീറ്റിപ്പ ജോയിിക്കും
ഇ ഇന്നാടി അമ്മയുടെ ഫോൺ ഇങ്ങോട്ട് പനി എറ്റ എടുത്തില്ല ആന്താ ഇ ഇന്ന് ഹോട്ട്സ്പോട്ട്ുണ്ട് ഇപ്പൊ
ഇടി പതിനാറ് ടു പതിനെട്ട് മണിക്കൂർ അല്ലെങ്കിൽ പതിനേഴ് ഹലോ
അയ്യോ അത്ര ഉച്ചയാവുമ്പ ഇറങ്ങണം
ഏ പക്ഷെ അങ്ങനാണെങ്കിൽ തിങ്കളാഴ്ച വരാൻ പറ്റുന്നത്
ങ്ങ
ഹ
അ
ഏ
ചെ
വെല്ലം വരാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ അല്ലെങ്കില് വീട്ടി പറയണം ഹലോ കേക്കാവോ ഹലോ കേക്കാവോ
ആ കേക്കാം അങ്ങനാണെങ്കി തിങ്കളാഴ്ച്ചെ
തിങ്കളാഴ്ചയൊക്കെ വരാൻ പറ്റത്തുള്ളൂ
ആ തിങ്കളാഴച്ചയൊക്കെ വരാൻ പറ്റത്തുള്ളൂ വെള്ളിയാഴ്ച പോന്ന് ശനി ശനിയാഴ്ച അവിടെ നിക്കാം
ഉം ഞായറും നിക്കാം
ആ ഞ പക്ഷേ ഞായറാഴ്ച വൈകിട്ട് ഇറങ്ങാനേ പറ്റത്തുള്ളൂ
ഉം അങ്ങനെ ചെയ്യാം വേണേൽ
ആ അങ്ങനെ വേണങ്കി ചെയ്യാം
ആ അപ്പൊ പിന്നെ പറഞ്ഞാ മതി കല്യാണം കഴിഞ്ഞിട്ട് അവരെല്ലാരും മൂന്നാറും കൂടെ പോയിട്ടേ വരുന്നുള്ളന്ന് പറഞ്ഞ അങ്ങനെ പോയിന്ന്
ആ എടി എന്തായാലും കല്യാണം എന്നക്കെ പറയാ വിശ്വസിക് ഒരു ഓരോസല്ലേ എടുക്കത്തുള്ള്
എടി മണ്ടി അതിനാണ് മണ്ടി പറ ഞ്ഞത് വെള്ളിയാഴ്ച വൈകിട്ട് പോവും ഇം ഹലോ ഹലോ ടീ
കേക്കാവോ
ആഹ് ഇപ്പൊ കേക്കാം
ഹലോ
ആ ഫറയട്ടെ കേക്കാടി നിനക്കേക്കാവോ നിനക്ക് കേക്കാൻ പറ്റുന്നുണ്ടോ
ഹലോ
എടി നിനക്ക് കേക്ക് എടി വെള്ളിയാഴ്ച വൈകിട്ട് പോ വെള്ളിയാഴ്ച്ച വൈട്ട്
കേക്കാവടി
എടി വെള്ളിയാഴ്ച വൈകിട്ട്
ആഹ് ആഹ്
അപ്പൊ നമ്മള്
പറ